കേക്കുന്നുണ്ടോ ആ കേക്കാൻ പറ്റുന്നില്ലേ
ആഹ് കേക്കാണ്ട്
ആഹ ഞാൻ ആദ്യം വിളിച്ചപ്പോ കോള് ഇന്തോ കണക്റ്റ് ആവുണ്ടായിരുന്നില്ല
ആ ആ
ഉം വേറെ എന്താണ്- ആഹ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു ചോറൊക്കെ തിന്ന
ആഹ് ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ചു കുട്ടികളിപ്പോ സ്കൂളിട്ട് വരും അപ്പൊ അതിനുള്ള ചായ ഉണ്ടാക്കൽലാണ്
ഓ- വരാനായില്ലേ ആഹ നാല് മണിയാ ആഹ ആഹ ഏ ആഹാ ആ എത്ര പേരുണ്ട്
രണ്ടാള്
ആഹ ആൺകുട്ടികള രണ്ടും
ഒരാൾ ഒന്നിലും
ആഹ ആ ഇങ്ങനെണ്ടവും ആണ്കുട്ടികളാവുമ്പ ആ ഉണ്ട് ഒരാളള്ളൂ ആ രണ്ട വയസ്സായിട്ടുള്ളൂ മ്മ് ആ എങ്ങനെ ഇണ്ടാവകൻ പിള്ളേരെ നോക്കാൻ ഭയങ്കര പാടണാ ഭയങ്കര
ഇല്ല ഇല്ല ല് ഓല് ഓലെ കൊണ്ട് കൊഴപ്പന്നു കുറുമ്പൊക്കെ ഉണ്ട് ചെറിയ ആൾക്ക്ല്ലാം നല്ലം കുറുമ്പൊ കണ്ട് പക്ഷെ കൊഴപ്പൊന്നുല്ല
വാശിയൊക്കെ വാശി പിടിക്കാറുണ്ടാ
വാശിയൊക്കെ നല്ല ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോ ഇപ്പോ ആറു വയസ്സായില്ലേ ഇപ്പൊ കുറച്ചൊക്കെ കുഴപ്പല്ല ഇപ്പൊ സ്കൂൾക്കൊക്കെ പോവല തുടങ്ങിയപ്പോന് ആള് ഉ
കൊഴപ്പല്ല മ്മ് ആദ്യത്തെ കുട്ടിക്കും അങ്ങനെ ആയിരുന്നോ ആദ്യത്തെ കുട്ടിയും അങ്ങനെ തന്നെയായിരുന്നു ഒരു
ബുദ്ധിമുട്ടണ്ടായിട്ടില്ല ഓ വേറെ ഇം വേറെ ആ ഓനായിട്ടക്കെ ഒരു ബുദ്ധിമുട്ട് ണ്ടായിട്ടില്ല ഞാൻ ഇ ഇന്റെ പോല ആള് സൈലന്റാ പക്ഷെ മറ്റോന അങ്ങനെയല്ല- ഓനി ഓ ആഹ ഓനിക്കോന്റെ- പ്പാടെ
ആ അങ്ങനെ പക്ഷെ ഇപ്പൊ മ്മ് ഇപ്പൊ കൊഴപ്പൊന്നുംല്ല കുറുമ്പൊക്കെ കൊറെ വാശി കൊറമ്പൊക്കെ അണ്ട് പോയിരന്ന് ലെവലായി
ആഹ് ആഹ ആഹ അങ്ങനെ ഞാനപ്പ ഇങ്ങനെ ചോദിക്കണ ഇപ്പ രണ്ടു വയസായിട്ടുള്ള മ് ഇല്ലല്ല ഭയങ്കര വാശിയാണ് അപ്പൊ ഞാന ഇങ്ങനെ ആലോചിക്കരുന്നു ആൺകുട്ടികളാണോ ഇങ്ങനെ- ഞങ്ങളുടെ വീട്ടിലൊക്കെ മുഴുവനും പെൺകുട്ടികളാണ് അപ്പൊ നമുക്കിങ്ങനെ അറി നമുക്ക് വേറെങ്ങനെയാ ആൺപിള്ളേരെ വേറെ കണ്ടിട്ടൊന്നുല്ല
ആ രണ്ടിലും ഉണ്ട് കുറുമ്പ് വാശിയുള്ളൂര് ഇപ്പൊ ഇക്കന്നെ അറിയാ ഇന്റെ- ചെറിയോനേറ്റ് ഞാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് കാരണേ ഞാൻ എവിടുക്കും ഞാൻ ണീട്ട എവിടുക്കും പോയിരുന്നില്ല ഒരു കല്യാണത്തിനോ എവിടക്കും ഞാൻ പോവില്ല ആരേലും ച്ച ഞാൻ പറയാ ഓല് പറയും എല്ലാർക്കും ഉണ്ടല്ലോ കുട്ടിൾ എന്താ ഇൻക്ക് ഇഷ്ടല്ല അങ്ങനെ വേറൊരാളെ മുന്നിൽ പോയിട്ട് നമ്മളെ മക്കള ഇങ്ങനെ നമ്മ തല്ലും കുത്തും ഒരു ഒരു സൊയിരം തരാതെപ്പോ ഞാന് പോവൂല ഇപ്പൊ വലുതായ ഇപ്പൊ ഞാൻ പോവാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നിട്ട് ഞാൻ പറയൂ ഇന്റെ മറ്റവനെ കൊണ്ട് ഒരു കൊഴ ഉണ്ടായിട്ടില്ല ബനെ കൊണ്ട് ഞാൻ കേക്കാത്തതൊന്നും ല്ല ചെറിയ കുട്ടിയകുമ്പോ തന്നെ ആ ഓൻ പോവ ഇബ് അപ്പൊ റോട്ട്ക്ക് കേറിയ പക്ഷ ഓ ന ഇവിടെ മതിലും ഗേറ്റും ഒന്നും വെച്ചിട്ടുണ്ടരുന്നില്ല അപ്പൊ റോട്ട് പോകും അപ്പ ആൾക്കാരിന്നങ്ങനെ ചി ചീത്താരും പക്ഷെകുട്ട് ഞാൻ ഇവടെ ഒറ്റക്കാണ് വീട് മാറിരുന്നിട്ട് ആ പോ പോകവും ചെയ്യും ഇന്ന പോനെ നോക്കലും വീട്ടിലത്തെ പണിയമ്പാട അന്നക്കെ ല ആ അപ്പ ഒന്നിട്ട് ഓൻ പോയ എല്ലാരുംന്ന ചീ ആരും നോക്കായിട്ടാണ് പറഞ്ഞിട്ട്
ഉ ഉ കൊഴപ്പല്ല അപ്പ അതാണ് കാര
ഉം ആ് സ്കൂൾക്കൊക്കെയാണ് പോയ ഓലെ വാഷിം കുറുമ്പ്
കുറുമ്പാണ് ഭയങ്കര വാശിയാണ് കുറുമ്പ്ന്ന് പറയാനുംല്ല വാശിയാണ് ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വേണംന്ന് പറഞ്ഞ ഞ ഞ അ തന്നെ വേണം നമ്മൾ വേറെ എന്തേങ്കിലും കൊടുത്താല ഒന്നും പറ്റൂല അങ്ങനെയൊക്കെ ആ
അ തന്നെ ഇരുന്നു പിന്നെ ഞാൻ അംഗൻവാടിക്കൊക്കെ എല്ലാരും ന്നോട് പറഞ്ഞു അന്റെ ടുത്ത് നിന്നിട്ട് ഇങ്ങനെ ആവണത് ജ്ജ് അംഗനവാടി ക്കൊക്കെ കൊണ്ടേ ആക്കോനേ പറയും എന്നിട്ട അപ്പൊക്കെ ഇഷ്ട ഇല്ല എന്നാ അതും വാണ്ട പറയാ അപ്പൊ ഓനെ കൊണ്ടക്കണതും ഇഷ്ടല്ല എന്നാലും ഞാൻ വാണ്ടിലാച്ചിട്ട് എനിക്കും സങ്കടാവും ന്നാലും ഞാൻ കറിഞ്ഞിട്ടാണെങ്കിലും ഞാൻ കൊണ്ടയാക്കും മ് ന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നു അപ്പൊ ഞാൻ ടീച്ചറിനോടൊക്കെ ഞാൻ പറയൂ ട്ടോ പോരുമ്പോൾ ഇബ ങ്ങനെയാണ് ഇനെ കുറുംബ ന്നൊക്കെ പറയും ഞാൻ ആദ്യം തന്നെ നമ്മള് പറയണല്ലോ അപ്പൊ ടീച്ചർ ന്നിട്ട് പറയും ഇങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു കുറുമ്പൂല്ല ഓനിക് എന്റടുത്ത് ആഹ് ജ് ങ്ങളെ കാണുമ്പോള്ള കൊഴപ്പള്ളൂ ഓനിക്കൊരു കൊഴപ്പല്ല
എനിക്കൊരു ഇഷ്ടല്ല വിട്ട് മാറി നിക്കാൻ അപ്പൊ ഞാൻ ഇവനെ വിട്ട് മാറി ഞാൻ നി ക്കാറില്ല പക്ഷെ ഞാന് കൊറച്ചു നേരൊക്കെ വീട്ടിൽ തന്നെ അങ്ങോടും ഇങ്ങോട് ഒന്ന് മാറി നിന്നാലും ഇവനെന്നെ അന്വേഷിക്കുകൊക്കെ ചെയ്യും അപ്പൊ ഞാൻ പുറത്തുപോലും സത് സത്യം പറഞ്ഞ ഇല്ല അങ്ങനെ പുറത്തോട്ട്ന്നെ ഒരാൾ കൊണ്ടുപോവാതെ പോലൊന്നും ഇല്ല എങ്കിലും ഞാനിങ്ങനെ എവിടെയെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യത്തിനൊക്കെ പോകുമ്പോ ആ ഒരു ചെറിയ മിനിറ്റ് ഒരു അരമണിക്കൂർ താഴേക്കുള്ളൂ അങ്ങനെയൊക്കെ പോകുമ്പോ ഇങ്ങനെ വീട്ടിൽ ഞാൻ ചോദിക്കും അയ്യോ അവൻ എന്നെ അന്വേഷിച്ചാ ചോദിച്ചാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പേ ഏയ് അവനൊരു കുഴപ്പില്ല അവന ഒടരിക്കണ്ട് അപ്പൊ ഞാൻ കേറുമ്പോ ആ കാണുമ്പോ ഈ വാശിയ
ഉം ഇപ്പൊ ബടത്തന്നെ ഒരു തറവാട്ടക്കും മൂത്താപ്പാട വീട്ടക്കൊക്കെ പോയാ മൂത്തന്മാര് പറയും ഓനിക്ക് അഞ്ച് ന്റെ കൂടെ വന്നാലള്ളൂ ഓനിക്ക് കൊഴപ്പ ഓൻ ഒറ്റക്ക് വന്നാ ഓനിക്ക് ഒരു കൊഴപ്പല്ല ഞങ്ങള് പറഞ്ഞതൊക്കെ കേൾക്കും
കാരണം അത് വെച്ചാലേ ചിലപ്പോ കുട്ടികള് ഇങ്ങനെ ഉമ്മമാരുടെ കൂടെ പോകുമ്പോ അവരെടുത്ത് എന്തും ആവാല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യണത് പക്ഷെ ചെല ആൾക്കാര് ഇത് മനസ്സിലാക്കൂല അതായ നമ്മളെന്തോ അങ്ങനെ അവരെ പഠിപ്പിച്ചു വെച്ച പോലെയണെന്നുള്ള ഒരു ധാരണയില് നമ്മളായിട്ട് ഒരിക്കലും നമ്മുടെ കുട്ടി ആ തന്നെ നമ്മള് ഒരിക്കലും അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കൂല്ലല്ലോ നമ്മുക്ക് എങ്ങനെലും കൊച്ച് നന്നായിട്ട് വരണം മറ്റുള്ളവർക്ക് പോവാന്നല്ലേ വിചാരിക്കുള്ളൂ
നമ്മടെ കുട്ടികൾ നന്നാവണം അങ്ങനെ കുറുമ്പും വാശിയും കാട്ടുമ്പോൾ ഞമ്മക്ക് സങ്കടാവും നല്ലപോലെ
ആഹ അതന്നെ അപ്പ ഇതിങ്ങനെയാവുമ്പോ നമുക്ക് ഒരു വിഷമം ഇവര് അത് മനസ്സിലാക്കണം ഉമ്മമാര ഉമ്മമാരുടെ അടുത്താണ് ഇവരിങ്ങനെ ചെയ്യണത് അല്ലെങ്ക നമ്മുടെ അടുത്തൊന്നും കുഴപ്പുണ്ടാവില്ല കുട്ടികള് അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്ന്ന് മനസ്സിലാക്കണം ചിലപ്പോ ചിലർ നമ്മളെന്താ നൊണ പറയണത ന്ന് വിയാരിക്കും കൊച്ചിനെക്കെ അവരടുത്ത് കൊടുക്കാതെയോ കാണിക്ക അതൊക്കെ ഇരിക്കാൻ വേണ്ടീട്ട് നമ്മളിങ്ങനെ നോണ പറയണന്നരിക്ക കാരണം അവര അടുത്ത് നന്നായിട്ടാണല്ലോ നിക്കണേ നമ്മുടെ അടുത്താണല്ലോ ഇങ്ങനെ നി അവരും കൂടി മനസിലാക്കണം ആ അല്ല അതാണ് ഇവന് നമ്മള് ശരിക്കും പറഞ്ഞ വീട്ടില്- ഇപ്പ പിന്നെ ഒന്ന് അന്വേഷിക്കുകൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ചാള് മുമ്പൊക്കെ എന്ന് പറയുമ്പോ ഇരുന്ന് കളിക്കൊ- ചെയ്യരുന്നു വാശി ഇപ്പോഴാണ് ഒത്തിരി കൂടിയത് നേരത്തൊന്നും അത്രയും വാശിയൊന്നുമല്ലായിരുന്നു.
ഉം പക്ഷെ ചെറുപ്പത്തില്ൽ വികൃതിയും ആാശിയുള്ള കുട്ടികൾ വെലുപ്പത്തിൽ നന്നാവു ന്ന പറയാ.
അതെ അതാണ് എൻറെ ഒരു ഞ അതന്നെ അതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു പ്രതീ- ഞാൻ അങ്ങനെയാണ് പ്രതീ- ചല്ലും ജീവിച്ചു പോണത് കാരണം ഈ ബ കുറുമ്പ് എന്ന് പറയാോ അങ്ങനെ വലിയ കുറുമ്പൊന്നും കാണ- പക്ഷെ ഇങ്ങനെ. ഇതാണ് വാശിയും പിന്നെ ചില സമയത്തോ എല്ലാരും പിടിച്ചരു അടിക്കലും. അങ്ങനെ ഒരു ദേഷ്യം അങ്ങനെയൊക്കെ ഒക്കെ കാണുമ്പോൾ നമുക്കരു പേടി വലുതാവകുമ്പോ മാറിയ- മതി വലുതാവകുമ്പോഴും മാറിയില്ലെങ്കില് ആഹ് -
ചില കുട്ടികൾക്ക് ച ഓരോരോ കുട്ടികൾും ഓരോരോ രീതിൽ എന്റെ രണ്ട് മക്ക - മക്കള് രണ്ട് വിധത്തിലാ അപ്പൊ നമ്മക്ക് അറിയത്-
ഇപ്പ രണ്ട വയസ്സ് ആയത കൊണ്ടല്ല ഞാനും ആലോചിക്കണ്ട ഇങ്ങനെ. കൂടെള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചൊക്കെ ആവുമ്പോ കുറച്ച് ശരിയാവല്ലോ.
മ് അംഗനവാടിക്കൊക്കെ വിട്ടാ മതി അപ്പൊ നല്ലതാവും ക്കാ അങ്ങനെയാണോല്ല നല്ല മാറ്റം ഉണ്ടായത് അത് എല്ലരും ഇവിടെള്ളവരൊക്കെ നാല് പൊറത്തുള്ളോരും - മൂന്ന് മൂന്നര മൂന്നില അണത്ര അങ്ങാണ- ഞാൻ എത്ര പറയുമ്പോല എത്ര വികൃതി- ചാലും വാശ കാട്ടിയാലും പക്ഷെ നമ്മള മക്കള് നമ്മള നിന്ന് പോകുമ്പോ നമുക്ക് ബുദ്ധിുട്ടാണ്. ആഹ് അപ്പൊ ഞാന് കൊണ്ടയാക്കൂല അപ്പളും ഇൻക് - ഇങ്ങനെ വികൃതി കാട്ടുന്ന കുട്ടികൾ വേറെ കുട്ടികളെ കാട്ടുവോ എന്നുള്ള തുണ്ട് പക്ഷെ നമ്മള ട്തന്ന് പോ - പോകുമ്പോൾ ഉള്ള സങ്കഡോണ്ട്.
ആ അതെ.
അവര് ഞാന് എല്ലാരും പറഞ്ഞിട്ട് ഞാനങ്ങനെ കൊണ്ടയാക്കി അങ്ങനെ കൊണ്ടയാക്കിയത് കൊണ്ട് പിന്നോണ് - സ്കൂൾക്ക് പോകുമ്പോളൊന്നും ഒരു മടില്ലാതെ ഇപ്പോ സ്കൂൾക്ക് പോകും മ്. അപ്പൊ എല്ലാരും പറയും നീ കുട്ടി ഇങ്ങനെ- പോകു വിചാരിട്ടില്ല ങ്ങള് പക്ഷെ അങ്കൻവാടിക്കണ്ട് പോയി ശീലാ - ക്യപ്പളേ ഓനാൽ ഒക്ക എന്നാലും ഓന്റെ വാഷിക്ക് നമ്മൾ-
ആ അതാണ് ഒരു മൂന്ന് മൂന്നര വയസ്സ എങ്ങനൊലും ആവണ്ടല്ലേ രണ്ടല്ല കറക്റ്റ്- രണ്ടായിട്ടുള്ള ആ പിന്നെ ആ- അതെ ആക്കാനി എനിക്ക് പറഞ്ഞല വിഷമമാണ്. മ് മ് ആഹ് ആ ശരി.
കു ഇങ്ങനത്തെ കു ഇങ്ങനെ ആവുകൊണ്ട എന്നിട്ട് ഞാൻ അഞ്ച് വയസ്സിലാണ് ഓനെ എൽ കെ ജിയിൽ ചേർയത്. ഇപ്പൊ ആറു വയസായപ്പോൊ പൊന്നില്ക്ക ഇരുത്തി. നാല് വയസ്സില് ചേർത്തിൽ ഞാൻ ഇങ്ങനെ ഓനങ്ങനെ- ആ വാശിക്കാരനായ കാരണം ഞാനിന്നിട്ട് പ്പ അഞ്ച വയ- എൽ കെ ജി ചേർത്തി ഇപ്പ ആറു വയസ്സപ്പ ഒന്നില്ല യൂ കെ ജിൽ ഇരുത്തില്ല അപ്പൊ. ആള് വലുപ്പുണ്ട്.
ആ ആഹ അപ്പൊ അവര് നേരിട്ട് അങ്ങനെ ആക്കി ആഹ്. ഇപ്പൊക്ക കുറെേ കുട്ടികളൊക്കെ അങ്ങനെ ആക്കുന്നുണ്ട് നമ്മള ഇങ്ങനെ വൈകി ചേർ -
മ് മ് എനി ചേർത്താക്ക് ബുദ്ധിമുട്ട് ഇതാണ് ഇതാണ്ടാണ് അങ്ങനെ ആക്കണത് എന്തായാലപ്പോ- ഇപ്പൊന്നും ഇപ്പൊ ഒക്ക് നേരിട്ട ഇത്തിയഴഞ്ഞ കുട്ടിക്ക് പഠിക്കാൻുദ്ധിമുട്ടകോ ന്നൊക്കെണ്ട ഞാൻ ടീച്ചരോട് - പറഞ്ഞു അങ്ങനൊക്കെണ്. ടീച്ചറ് പറഞ്ഞു അയിനൊരുവിഷയില്ല അങ്ങനൊക്കെ ഞങ്ങള്ൾ റെഡിയ ക്കി എടുത്തൊണ്ട് പറഞ്ഞു
അഹ് ശെരി അല്ല അങ്ങനെ ഒരു ടീച്ചർ പറയാനുള്ളത് കൊണ്ട് പിന്നെകുഴ
മ് ഞാൻ ടീച്ചർക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു ടീച്ചറെ ഇങ്ങനെ- ഇതിൽ ഇരിക്കാതെ വന്നു കുട്ടിയ ട്ടൊ അപ്പൊ ടീച്ചർറഞ്ഞു ഓമാത്രംന്നുമല്ല അങ്ങനെ കുറച്ച് കുട്ട- കുട്ടികളുണ്ട് ഓന ഉഷാറാണ്. ഒന്നും ഇല്ല കേട്ടെടുത്ത് എടുത്താൽ ചിലപ്പം എഴുതതൊക്കെ വരുന്നുണ്ട്. ഞാൻപറഞ്ഞഅപ്പൊ ടീച്ചർപറഞ്ഞ് തുടങ്ങിട്ടല്ലേള്ളൂ നിങ്ങൾ ഇപ്പ തന്നെ വേജാറാവണ്ട. ഫോനൊക്കെ ഞാൻ ശരിയാക്കി എടുത്തൊണ്ടും ക്ലാസ്സിലൊക്കെ നല്ല ആക്റ്റീവ് ആണ് വായിച്ച്രും രു ഒഒക്കെ ചെയ്യുന്ന..
ആ ഒരു കുട്ടീനെയൊക്കെ നോക്കുമ്പോ തന്നെ നമുക്ക് എന്ത് തോന്നും ശരിക്കും പറഞ്ഞൽ ടീച്ചർമാരെ സമ്മയക്കന് ഇത്ര.. ഉ ഒരേപോലത്തെ എത്ര പിള്ളേരാണ് എല്ലാവരും.
ഉ ഇപ്പ ആദ്യത്തെ പോലത്തെ കണ്ടീഷനൽല്ല സ്കൂളില് അങ്ങനെല്ലല്ലോ നമ്മളൊക്കെ പഠിക്കണ പോലെ പഠിച്ചില്ലെങ്കിൽ അടി അതാണ് ടീച്ചർ പറയാ.. കുട്ടികളടുത്ത്അതൊന്നും എടുക്കാൻ പറ്റൂ ല കുട്ടിഓല ഓല ഇഷ്ടത്തിന് ഞങ്ങൾ. അല്ലെങ്കിൽവരൂല സ്കൂളിലേക്ക് ന്ന് അപ്പോ ഞങ്ങൾക്ക് അത് ബുദ്ധി അ ഒ ാല് ചിരിച്ചു കളിച്ചു എത്ര എഴുതിയില്ലെങ്കിലും ഞങ്ങൾക്ക് അതിൽ കൂടെ ഓലെ കളിച്ചകൊണ്ടോവാനെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓലക്ക് പിന്നെ സ്കൂൾക്ക് വരാൻ ബുദ്ധിമുട്ട് ഇങ്ങൾക്കും ബുദ്ധിമുട്ടാവും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാവും അത്
എന്റെ പിള്ളേര് എന്ത് പറയാൻ പറ്റു,,, കാലമാറുബ പറ്റൂല മയക്കാനെ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ പിള്ളേര് സത്യം പറഞ്ഞ ആരേ ഒരു പേടിയില്ലാതായി
ആഹ അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടണ ഉം രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഉം ജനിച്ച മക്കൾക്ക് വേറെ എന്തോരു പേര് തന്നെ ഉണ്ടല്ലോ അപ്പാ ഉം ഉം ഒക്കെ ഉണ്ടായിരുന്നു ഇന്നാള് അപ്പോ അതിനനുസരിച്ചിട്ട് ഓലേറ്റ്
ആഹ ശരിയാണ് പറഞ്ഞിട്ട മ കാര്യമല്ല നമ്മളൊന്നും എനിക്കും ഉള്ള പോലെല്ലല്ലോ ഇപ്പൊ
ഉം
ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോ ജീവിച്ച പോലെയല്ലല്ലോ ഇപ്പോ ആരൊക്കെ ഒക്കെ ജനിച്ചപ്പോ തൊട്ട് ഫോണും ഒക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ശരി